ന്നട്ടേ എന്നാ എന്താ സുഖായിട്ട് പോണ് ഓനതാ അവിടെ ഫോണ് മ്മെ കളിക്ണ്ട്
ആഹ്, എത്രല്ല അവന്?
ഓന് രണ്ടര വയസേ ആയിട്ടോള്ളു
ഏഹ, എന്നിട്ട് ഫോണ് കൊടുതിരിത്തിയ?
ഉം അതില്ലാതെ, ആഹ് ഒന്നേള്ളൂ.
ആഹ..
അപ്പൊ ഫുഡ് ഏഹ് ഭക്ഷണം കഴിക്കുമ്പോ എല്ലാം ഫോണ് നോ
ഏ അപ്പ കൊടുക്കൂല ഇപ്പൊ കൊടുക്കല്ല കൊറച്ച് സമയത്തിനടത്ത, ന്ല്.. ഫുട്ബോളകാണും, അതാണ് ഭയങ്കര ഇഷ്ടം, പിന്നെ പശുക്കളെ.
ആഹ് അഹ് പ്പണ്ട് ചെറുപ്പത്തിൽ എന്റെ മക്ക കൊടുത്ത കാ എന്റെ മോന് കൊടുത്തന കാണലേ ഉണ്ടായിട്ട് പിന്നെ ഒരു അതേ വേണ്ടോ. കൊടുക്കുമ്പോ വേണ്ടായിരുന്നു പിന്നെ കൊടുക്കാതിക്കുമ്പോ അതേ വേണ്ടു ഇപ്പൊ ഫോണ് രണ്ടാളും കാണില്ല ടി വി വെച്ച കൊടുക്കല ടിവിയില് യൂട്യൂബ് കണക്ട് ചെയ്തിട്ട്.
ടി വി ഇല്ലാത്തോണ്ടേ
ടി വി ഇപ്പൊ വാങ്ങിയതാ ഈ ഫോണിൽന്നെ പിള്ളേറാവുന്നു പത്ത് ഇപ്പ കളിയല്ലേ ഫുട്ബോള്. അപ്പൊ കളികാണല്ണ്ടോ ങ്ങൻല്ല ആഹ് ആഹ്
ഞാൻ കല്ലില്ല, ഒറ്റല്ല കാ മറ്റല്ലാ എന്റെ ഹസം കാണും പിന്നെ ഇപ്പ കാണും.
ആഹ, അവരെല്ലാ ഫോണിലയിക്കോല്ലേ?
പിന്നെ കുട്ടിക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ആളില്ലാത്തോണ്ടേ ഓന ഇല്ല അങ്ങനെ കൊറച്ചേരൊക്കെ കാണാൻ കൊടുക്കും എന്റെ പണി കയോളം.
ആഹ് പക്ഷെ നമുക്കൊന്നും ഇതില്ലാതോസാണെങ്കി വി കുട്ടികള് ഫോ ഇതും വണ്ടക്കില്ല ഒരോ സമയല്ലേ ഫോണ് കൊടുത്താലും നീക്കൂല നമ്മന്നെ വേണ്ടെ ഇന്നാണെങ്കിൽ ഒരു പണിയായിട്ടും ഉണ്ടാവില്ല
ആഹ് അല്ലീ പിന്ന വെയ്യത്ത ദിവസൊക്കെ
മോള് ചെറത്ണ്ടാവുമ്പോ അങ്ങനൊയിരുന്നു നമ്മൾ മാത്രേ ഇവര് ഉപ്പ നമ്മള കൂടിണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇവളീം നോക്കണം, ഭക്ഷണം ഉണ്ടാക്കും വേണം.
ഉം
അങ്ങനെഓള ആടെ എന്താ പത്തിരല്ലാം ചിടുമ്പോ ഓളി തട്ടിയിട്ട് ഓള എടുത്തിട്ടേ ചുടാൻ കഴിയും ഓള് വിടൂല രാവിലെന്നെ അങ്ങ എണീച്ചോളും. ക്ക് പണിക്ക് പോണ്ടേപ്പ ഞാനങ്ങനെ എത്ര കരി പത്ത് കരിച്ചീന്നറിയോ
ഉം, ഇവന എന്താറയോ? ഞമ്മള് ചപ്പാത്തിയോ പത്തിരിയൊക്കെ ആക്കുമ്പോം.. ഓനൊരു കോയലും വേണം പൊടിയും കൊടുക്കണം എന്ന ഓനയി മരുന്നോളൂ ഓന അങ്ങനെ പരത്തിക്കും
ആ അല്ല എവടെ അപ്പ അത്ര ആയില്ല അവക്കപ്പ.. എട്ടമ്പത് മാ അങ്ങ ഏട്ടമ്പത് അങ്ങെനെ മസേ ആയുള്ളൂ വലുതായില്ല. അപ്പൊ പിന്നെ എടുത്തിട്ടന്ന ഞാന് പിന്നെ ഞാൻ പത്തിരി മതിയാക്കി
ഉമ്
പിന്നെ ദോശയാക്കി എന്നാ പിന്നെ പ്രശ്ന ഇല്ലല്ലോ
അല്ലെങ്കിൽ പിന്നെ എന്താ റിയോ നോ നോക്കി തരാൻ ആള് വാണം ഇങ്ങനെ നമ്മള് പണിയോളൊക്കെ ങ്ങനെ നോക്കി തരാനൊക്കെ അള്
അല്ല നമ്മളെ വീട്ടിലാവകുമ്പോ പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് പണിയും ഉണ്ടാവില്ല കുട്ടികളെ മാമ്മ നോക്കിയാൽ മതി.
ആ ഇനിയിപ്പോ ഉണ്ടെങ്കി തന്നെ ഓലെ ഉണ്ടാകുമ്പോ തന്നെഓ റിം ജി ഓ കുട്ടിനെ നോക്കികോ, ഞാനായികൊളന്നറിയും. ഇതിപ്പോ അതല്ലല്ലോ ഇപ്പൊഞമ്മക്ക് ചെയല് നമ്മൾ തന്നെ ചെയ്യും വേണം
ആഹ് നമ്മക്ക് പിന്നെ ഭർത്താവ് രാവിലെ പണിക്കൊന്നോണ്ട് അപ്പൊ രാവിലെ വിളിച്ചിട്ട് കുട്ടിനെ നോക്കന്ന് പറയാ അപ്പ ഉപ്പാക്ക് ഉപ്പാക്ക് വയ്യാ ണ്ടായത്, അവനെ ഉപ്പാക്ക് ഒന്നും ഇതാക്കൊന്നില്ല, കുട്ടിനെ എടുക്കാനൊന്നും കയ്യില്ല. സുഖുല്ലാതെ ഉണ്ടായത പിന്നെ കുട്ടിനെ ആട ആക്കിയാലും കുട്ടി ഇങ്ങനെ താകുമ്പോ പോകുമ്പലും പേടിയാവൂല, വീവോ കുട്ടി പേടിയാവോ, ഉപ്പക്കെടുക്കാൻ കഴയില്ല അങ്ങനെ ആയിരുന്നു.
ഉം അതെല്ലാ ങ്ങള് ഉം ഒറ്റക്കാണോ താമസം
ഇപ്പൊ ഞാനും മക്കളും ഭർത്താവും ഭർത്താവിന്റെ ഉമ്മ, പിന്നെ.. ഉപ്പ മരിച്ചു ഉമ്മാ ഉണ്ട് ഉ്മാ അവരെ വീട്ടിലുണ്ട്
ഉം, അവിടാര വേറെരാ?
വേറെരുംല്ല ഉമ്മ മാത്രം ഉ ഇപ്പ ആരുന്നു പണ്ട്, ഇപ്പാക്ക് സുഖ ഇല്ലാത്തരം നമ്മൾ നമ്മള അടുത്തേക്ക് കൊണ്ടുവന്നു.
ഉം, ഉമ്മന്ത അങ്ങനെ വരൂല?
ഉമ്മാ... ഉമ്മ വരൂന്ന് വെച്ചാല് ഏ
ക്യാരറ്റ്ർ എങ്ങനെച്ച
ഞ ആഹ് ഫോൺലെ ഭയങ്കര സ്നേഹായിരിക്കും
അതെല്ലാർക്കും അങ്ങനെ, ഫോണില് ഭയങ്കര തേൻ എളിപ്പിക്കല, അത് ഉമ്മ.. അപ്പ ഏട്ടന്റെ അടുത്തായിരുന്നു ഉപ്പ ഉണ്ടായത്, അപ്പൊ കൊറോണ സമയാണ്. അപ്പൊ അടുത്തേക്ക അടുത്തായിരുന്നു, അപ്പൊ ഉമ്മ ഉണ്ടായി, പിന്നെ ഉമ്മ നോക്കാൻ കഴിയാതെ ഉമ്മ പോയി. പിന്നെ നമ്മ ഉപ്പനെ കൊണ്ടുവന്നു അങ്ങനെ പിന്നെ എന്താ സിനന്തറി?
അ തക്കാളി താളിപ്പളി, ബത്തരി മീ പൊരിക്കാ വിചാരിച്ച്. ഇ കൂടെ കഴിയുമ്പേ ഊരവേദന ആയതോണ്ടേ, ആ ഇങ്ങെള് നത്തല് എന്താ പറയാ?
മത്തള് ആഹ്
ആഹ ആഹ, ഓരോ സ്ഥലത്തു ഓരോതാണല്ലല്ലേ?
ആഹ്
ഡിസ്കിനും ചെറുതായിട്ടി ഒരു പ്രശ്നംണ്ട് അപ്പന്ന ഞാൻ ഇങ്ങനെ കുറെ സമയം നീക്കാനും കഴ്യൂല്ലേ
ഒയ്വായ് ഇത് വൃത്തിയാക്കാൻ തന്നെ വേണല്ലോ ത്ര സമയോ
ഇല്ല അതും ഒന്നൊന്നര കിലോന വാങ്ങിക്കണത്.
അതാണിവിടെ ഇപ്പ ഇപ്പൊ അടിയാടി എന്താറിയോ അതിന പറി മ ക്കെ അത് കൊടുക്ക് ഒരു വാങ്ങുമ്പോ അങ്ങല്ല ഇ കൊറ.. ചില വാങ്ങലേ, വാങ്ങുമ്പോങ്ങോ ഒരു കിലോനെല്ലാം വാങ്ങി അത്.. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോ ഒരുമ ഒണക്ക ച്ചോയ അൻക്ക് ഇഷ്ടല്ല പിന്നെ തിന്നാൻ കഴില്ല ഇതൊരു
ഇവിടെ ഇ അങ്ങനെ, അങ്ങനെ.. നന്നാക്കാതെ വെക്കൂല, നന്നാക്കിട്ട് മസാല ഒക്കെ പരട്ടിയിട്ട് അങ്ങനെ വെക്കാ എന്നല്ലാതെ.
എന്നാലും പിറ്റേ ദിവസം കുറച്ചു ദിവസം ക അ എന്നെ പിറ്റേന്നന്ന് പിറ്റേന്ന് മടുക്കുവല്ലോ ആഹ് അപ്പൊ എനക്ക് ഇഷ ഞാ വ അന്നേരം പറയും നിനക്ക് ഇതാക്കാൻ കഴയില്ലന്നെല്ലാം പറയാ പക്ഷെ നമുക്ക് കൊറച്ച് എന്നാ ച ഇവർക്ക് ചെറു മത്സ്യങ്ങളന്നും ഇപ്പം കഴിക്കണ്ടന്ന് ഡോക്ടർ പറഞ്ഞേന് അപ്പൊ അൾസർന്റെ ഇത്ണ്ടായതോണ്ട്, ചെറു മത്സ്യങ്ങൾ കുറച്ച് ഒഴിവാക്കന്നിട്ട് പിന്നെ കഴിക്കാതെ അപ്പൊ... വത്തള് കൊണ്ടുവന്നാ വാങ്ങുമ്പോ എന്തായാലും.. ഇപ്പ നൂറുപ്പ ആണെങ്കില് നമ്മ എന്തായാലും അയമ്പുർപ്പക്ക വങ്ങൂല്ലല്ലോ നൂറു ഇപ്പൊക്കല്ലാ വാങ്ങൂലേ അതും ഒരുപാട്ണ്ടാവും ഞാനാണെങ്കി കൊറ ച് മതിന്ന് പറയും പക്ഷെ പൂ അപ്പത്തേക്ക് അപ്പത്തേ വാണെങ്കിൽ പിന്നെയും വാങ്ങാലോ ചെമ്മീന് പോലുന്നല്ല ഈ നത്തള് നത്തള് പിറ്റേദിവസം അമ്മന്റ ഒരു ഒണക്ക ചായരുന്നു
ഉം ഉം റെഡിയാക്കി ഒന്നൊന്നര മണിക്കൂറ് അയ്‌മെര്ക്കണം
ക്ക് അത് വാങ്ങിയ ഒര്താണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ വൃത്തിയാക്ക കാർ വെക്കുന്ന ഇഷ്ടല്ല
ഉം
പിന്നെ വേളൂരി എല്ലാം ആണെങ്കിൽ പിന്നെ കുറച്ച് വല്യ താണ് വേഗം കൈ നത്ത ഉള് കളയണ കറുപ്പ് കളയണ ഒരു പണിന്നെല്ലേ
മ്മ്ഹ് ഇൻക്കയ്ന്റെ ടേസ്റ്റ് വല്യ ഇഷ്ടല്ല വേളൂരിൻ്റെ
വേളൂരി പൊരിച്ചിട്ടല്ലടി ആ തേങ്ങ തേങ്ങ കറി വെക്കൂലേ അതെെ കറി ഭയങ്കര കഷ്ണം ഇഷ്ട അങ്ങനെ ഇതൊന്നുമല്ല ആഹ് തേങ്ങക്കറിക്ക ആ നീർദോശയാക്കി ത്ന്നാൻ എന്ത് രസാണോ
ഉം അതല്ലേ ഞാൻ പിന്നെന്തേച്ചാലേ ഞാൻ പൊ
വാങ്ങലുല്ല വെക്കലുല്ല
ഏ ഞാൻ പൊരിച്ചതങ്ങ് കഴിക്കൂല പൊരിച്ച കൈക്കലില്ല ഡയറ്റ് ആയതുകൊണ്ടേ
ഉ ആ്
ഒരിച്ചിക്കക്ക് മിണ്ടാന് അങ്ങോട്ട് അങ്ങനെ താല്പര്യമല്ല
ഇല്ല ഇല്ല ഉണ്ടായ തടി വരെ കുറഞ്ഞിട്ടാ ഇല്ല അപ്പൊ അങ്ങിട്ട് പറ നീ എന്റെ തടി എടുത്തോ കൊറ അച് നീ തടിച്ചോട്ടെന്ന് പറയ എല്ലാരും പറി ഓള്െന്ത് തിന്നാലും ഓള് തരിക്കൂലേ ഞാൻ പറഞ്ഞാ അതെ ഞാനൻപ്പ മന്തിൽ രണ്ടണ്ട് പ്ലേറ്റ് കഴിച്ചാും എടക്ക് ഒരു വ്യത്യാസണ്ടാകുമ്പോ നക്ക് ഇഷ്ടള്ള രണ്ട് പ്ലേറ്റോ മൂന്ന് പ്ലേറ്റോ കഴിക്കും ഉ ൻ്റെനിയത്തി പറയും ഓള് രണ്ട് പ്ലേറ്റ് ഞാൻ ആ കാ പ്ലേറ്റ് കയച്ചിട്ടു ഞാനതാ രണ്ട് കിലോ കൂടിന്ന്
ഉ ഞാനോ പറ എന്റെ വീട്ടില് ഞാൻ ഓള് നിന്നണൊക്കെ ന്റെ മേത്ത് കാണത് അറിം ഓലല്ലോ കഴിക്കും ഞാൻ കഴിക്കൂല
വന്നാൽ ഒന്നിച്ചു അങ്ങനെ പോലും അന്നേരം ഓള് എന്റെ ഭർത്തവിനെ കണ്ടാ നിങ്ങളെ ഭാര്യ കഴിക്കുന്നാകണ്ടാ ഞാൻ നോ കഴിക്കുന്നുണ്ടോ എന്നിട്ട ആരാ മരിക്കുന്നത് നമ്മള് കഴിക്കാ നമ്മളൊക്കെ ഇഷ്ടമല്ല താറയും കഴിക്കും ഇപ്പത് എനക്ക് എറ്റ ഇഷ്ട മന്തി ഇപ്പൊ ഇന്ന് കഴിച്ച നാളെ ഉണ്ടെങ്കിൽ ആരം കഴിക്കാൻ ഇൻക്കൊരു പ്രശ്നോല്ല രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിയായാലും എ പ്പം കഴിക്കാൻ ഇഷ്ട്ടാ. പക്ഷെ ബിരിയാണി അത്ര ഇഷ്ടല്ല ട്ടോ.
അ ഞാൻ ഉണ്ടാക്കിയ മന്തി ശരിയാവൂല
സിംമ്പിളായിട്ട് ഞാൻ പറഞ്ഞ തരാം ഏ ഞാൻ കുക്കർ മന്തി ഇപ്പൊ ഇന്ന് കുക്കർ മന്തിയാവിടെ സിമ്പിൾ ആയി പറയാ ചി ചിക്കനക്ക ആദ്യൊന്ന് കഴുക സുർക്ക സൊ വിനാഗിരി വള്ളത്തിലൊന്ന് കഴുകിയെട്ക്കാ എന്നിട്ട് എന്നക്ക് അവിടെ വെച്ചിട്ട് അതിൽ ക്യാപ്സിക്കം മുറിച്ചിടാം ആ കുക്കറിലേക്ക് തന്നെയാന്ന് ഇടുന്ന ആ വെള്ളം ഊറാൻ വെച്ചിട്ട് കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് ക്യാപ്സിക്കം മുറിച്ചിട്ട് മന്തി മസാല ഉണ്ടാക്കും അത് അത് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഇടും മേഗിക്കട്ടയില്ലേ അത് ഒന്ന് പൊടിച്ചിടും എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ആക്കി അവിടെ വെക്കും എന്നിട്ട്ന്താക്കും ബസ്മതി റൈസ് അര അരമണിക്കൂർ നമ്മ ഒന്ന് കുതിർത്തി വെക്കൊല്ലോ ഒന്ന്
ആ ആ
അസുമതരി കുതിർത്ത് വെച്ചന് ശേഷം പാടു വെള്ളത്തില മൂറ്റിയെടുക്കൂല കുറച്ച് പകുതി വേവ്
ഉം ഉം ഉം
അങ്ങനെ എടുത്ത് വെക്കാം അപ്പഴക്ക് ചിക്കന് കുറച്ച് സമയം റസ്റ്റ് ഇത് കിട്ടിയല്ലോ മസാല പിടി സമയം കിട്ടിയല്ലോ എന്നിട്ട് റ്റന്നാക്ക ആ ഊറ്റി വെച്ച ചോറ് ഇതിലേക്ക് ഇടാ
ആഹ
ഈ ചിക്കനിലേക്ക് ഇടാ ആ കുക്കറിലുള്ള ചിക്കന്റെ മേലെ
ചിക്കനും ക്യാപ്സിക്കോം വിനാഗിരി മാത്രൊ വേറെ മസാലൊന്നുല്ല ആ അത് മാത്രോ അല്ലാതെ മുളകുപൊടി തൊന്നും വേണ്ട
ഒന്നും വേണ്ട മന്തി മസാല എന്നെ ആക്കന്ന് പറഞ്ഞര എനിക്ക് ഏഹ് ഇത് ആ ആർക്ക് ഇത് ചോറില് കുക്കറ്‌ല് ഇട്ടിട്ട് പച്ചമുളകും കൊത്തി ഹ ഒന്ന് കരി ഒരു പൊന്നിപ്പാത്രത്തെ കരി ചൂടാക്കി എണ്ണയച്ച് കുക്കർ മൂടി ഒറ്റ വിസില് അടിക്കാ
ഉം
എന്നിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടൂ ള്ളൂ ഇനി മന്തി മസാല പറയാ ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടിലെ മല്ലി വല്യ പൊടി പൊടിക്കാത്ത മല്ലില്ലേ
ആ ആ ആ
പിന്നെ രണ്ട് സ്പൂണ് ജീരകം ചെറിയ ജീരകം പിന്നെ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇടാൻ ചൂടാക്കാൻ പിന്നെ രണ്ട് ഒരു സ്പൂൺ കുരുമുളക് പിന്നെ പട്ട രണ്ടണ്ണം കാറാം - ഒരു ഒമ്പത് ഏലക്ക ഒരു എട്ട എണ്ണം പിന്നെ കറത്ത നാരങ്ങയില്ലേ അത് ഒന്ന് പൊടിച്ച് പൊട്ടിച്ചിട്ട് ആ കുരുവെല്ലാം ക ഒന്ന് പിന്നെ മൂന്ന് ബേ ലീഫ് പിന്നെ പിന്നെ ഈ സാധനം ഇല്ലടീ ഒരു പൂ പോലത്തെരു സാധനംല്ലേ പത്രി ജാതി പത്രിയില ഒരു പൂവും ആ പത്രിയിലുള്ള ഒരു അടക്ക പോലെ ന്നില്ലേ അത് പൊടിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിട്ട് മിക്സിയിലിട്ട് പൊടിക്കാം അയിലേക്ക് ഇച്ചിരി മഞ്ഞ പൊടിയും ഇച്ചിരി കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മളെ മുളക് അത്രയേ വേണ്ടുന്നേ. പിന്നെ ഇത് ചിക്കനിലേക്ക് ഇത്പ്പോ ഇഞ്ചി വെളുത്തുള്ളി പോത്തിനയ്യിലേക്ക്ഇടാ ഞാ ഇടലില്ല ഞാൻ ഈ പൊടിയിലേക്ക് ഇഞ്ചിയും വെ ത്തിയും ചതച്ചിട്ട് അലേക്ക് ഇടും അത്രയേ ഉള്ളൂ ഞാൻ ആക്കിക്കട്ടാ
ആഹ് റെസിപ്പി ഏ മറ്റേ പൊട് മസാലകളില്ലേ അതൊന്നെന്റെ വാട്സപ്പ് ചെയ്യണേ അങ്ങനെ എഴുതിട്ട് പൊടിക്കാന് ആ ഓ ആ